കേക്കുന്നൊ
ആ കേക്ക്‌ണ്ട് കേക്ക്‌ണ്ട്
എന്തൊണ്ട് വിശേഷം?
നല്ലഹ്
മഴയൊക്കെണ്ട അവ്ടെ?
ഉം എടേന ചാറിപോവാ
അണോ ഇന്നിവിടെ നല്ല വെയിലായിരുന്ന് രാവിലെ ഒരുകൊറച്ച് മഴ പെയ്തുന്നല്ലാണ്ടെ
ആ ഇബടേം ചെറുതായിട്ട്ന്ന് ചാറിയൊ പോയി പിന്നെ പെയ്തില്ല.
ആണല്ലേ
ആ പിന്നെ തിരുമ്പിചിക്കിട്ടൊക്കഞ്ഞി
മേരീഡാണോ
ആ ഞാൻ മാരീഡാ
മക്കളക്കെ ഉണ്ടോ?
ആ ഇൻക്ക് രണ്ടാള്ണ്ട്.
വല്യയ കുട്ട്യളാണോ
രണ്ടാക്ലാസിലെത്തിയാ
രണ്ട് ഒരാളോ
യു ക്കെ ജി
യു കെ ജി ലാ എനിക്ക്ണ്ട് രണ്ട് ഒരു മോനും ഒരു മോളും മോള് ഫസ്റ്റിലും ഫസ്റ്റ് സ്റ്റാൻഡേർഡും മോൻ എൽ കെ ജിയിലും
ഉം
ന്നു വരാറായോ ടൈംആയോ വരാൻ
ഒരു നാലര
ആ ഇവിടേ ആ ടൈമിലന്നാ വരുന്നെ
ആ ആ ബസില ഞ്ഞാള് ഏ കൊർച്ച് പോവാണ്ട് നടന്നൊവാണ്ട്.
ഓ അവിടെ ചെന്ന് വിളിക്കണല്ലേ
ആ മെയിൻറോഡ്മ്മലെത്തൊള്ളൂ ഞങ്ങള് കൊർച്ച് എകരത്താ കുത്തനള്ള റോഡാ അപ്പൊവട പോയി കൂട്ടിട്ടുണ്ടാര്നം
കൂട്ടിട്ട് വന്നിട്ട് ഇനി എന്തോ ഫുഡ്ഒക്കെ കൊട്ത്ട്ട് ട്യൂഷന് പോവോതോ വീട്ടിലിരുന്ന് പഠിക്കോ
ഊ ട്യൂഷനോ എല്ലാതന്നെ പടിച്ചില്ല ഇന്ന്ട്ടാട്യൂഷൻ
ഇവിടെ ഞാൻ ട്യൂഷന് ഉന്തിത്തള്ളി വി കുഞ്ഞുമക്കളാണെങ്കി പോലും ഞാംപറയും പോക്കി പഠിക്ക്ഇവിടെര് ര്ന്ന് ടി വി കാണണ്ടല്ലോ ഞാൻ പറ്ണ്പോയി പഠിക്ക് വെറുതെ വീട്ടിര്ന്ന് ട്യൂ പിൻ വീട്ട് വ വന്നിട്ട് ടി വി കാണലുണ്ട്
ഉം ഇപഴെന്നെ ടിവി ഇല്ല ഇന്റെ ഫോണ് ഞാൻകൊടുക്കലുല്ല
ആ അത്കാര്യവായി പഠിക്യോ അപ്പൊ തനിയെ വീട്ടില്ര്ന്ന് പഠിക്യോ
ഏടെ എത്താച്ചും തോനെ ന്നും സ്കൂത്തത് തൊർന്നോക്നന്നല്ല
അപ്പൊ പഠി
ഇന്റമ്മെന്റു പറീണ്ടെന്നും ഏതാ ഏതാ വായിക്കാനുംതാക്കാവുമ്പോത്തിനു ഓ ന് തിന്നാം വാണംകുടിച്ചാംവാണം അല്ലെ മൂത്രൈക്കാം മുട്ട്ണ്ട്
ഇക്കുഅങ്ങന പഠിക്കാൻ മുട്ടുമ്പൊം ഉം പഠിക്കാൻ വിളിക്കുമ്പം ഉം മുത്രം ഒഴിക്കലും വിശപ്പും ഉംദാഹവും ഒക്കെ വരും അല്ലെങ്കില് ടി വി ങ്കില് ഇതൊന്നും എൻ്റെ മക്കക്ക് ബാധകവേ അല്ല എപ്പൊ പഠിക്കാൻ വിളിക്കുന്നോ അപ്പൊ വരും
ഉം ഓന്റെ വാപ്പ ഇപ്പ വന്നാ പിന്നെ വാപ്പനെ ഫോണേറ്റായി
ആ ഫോം കൊടുക്കരുത്
ഞാൻ കൊടുക്കലില്യ ഇന്റെ ഫോണ് ഞാൻ ഏതായാലും കൊട്ക്കെയില്ല അ കൊടുത്താ പിന്നെ ആ ലേലായി പോവും
ആണാണാണ്
ഞാ കൊടുക്കലേ ഇല്ല തിന്നാനൊക്കെ ഓന് മാണം പ റിംപക്ഷേ ഞാന് കൊടുക്കൂല
ഉം തനിയേ വാരി കഴിക്യോ അതോ വാരി കൊടുക്കണോ മക്കക്
ഒരു നമ്മക്ക്ട്ട് പണിണ്ടാക്കും
ആണ്ല്ലേ
വരോലെ ആക്കിയോളും
ആ ആഞാനും ഇന്ന് രണ്ടു പേർക്കും ഓ എടിക്ക് എരിക്കുംഒട്ടും വയ്യാന്ന് എങ്കിലും ഉണ്ടെങ്കില്ഉള്ള്കഴിക്ക എന്ന് പർണ്കൊടുക്കാറ് ഞാനും ഇതുപോലെന്നെ കൊടുത്ത കഴിഞ്ഞ മൊത് മൊത്തൊ ആക്കും പിന്ന മോൾ വല്യ കൊഴപല്യ കഴ് ഇങ്ങനെ വാരിത്തിന്നുംഎങ്കിലും അയാൾ കൊട് ക്ക തിന്നില്ലാതോണ്ട് ഞാ വാരിയാകൊടുക്ക്ന്നത്
ഏ പിന്നിം വൃത്തി തിന്നും മറ്റൊമോനാണ് ഒരുപോലെ ആക്യോ ഓന് നട്ന്ന്ക്കെന്ന തിന്നല് ക്കെരുപോലായോണ്ടെട്ക്കും
വൈകിട്ട് വരുമ്പോ എന്തുകൊടുക്കും അപ്പൊമക്കക്ക് സ്നാക്സ് എന്തെങ്കിലും കൊട്ക്കും
സ്നേ ചെലേപ്പം ബേക്കറി അങ്ങനെ ന്തേലുംതിന്നോ സ്നേക് ത് ന്നത്തുല്യ
ആണല്ലേ
ചോറ് ഓല് തീരെ തിന്നൂലചോറ് മാണ്ടന്നെ
ആ രാത്രില്എന്താക്കുവോ അപ്പൊ ചോറാക്കുവോ
രാത്രിയെന്നെ എങ്ങനക്കോ ഓന്റെ വാപ്പ ഒച്ചിം മിളിട്ടിട്ട് കൊറച്ച് നിന്നെങ്കിലായി എല്ലേപിന്നെ രാവില്ത്തെ എന്തേലും ഉണ്ടേ അഅ്തിന്നും അങ്ങൻതൊക്കെ ഓൽക്ക് പോവും പക്ഷേ ഈ ചോറ് ഓൽക്ക് കാണ്ന്നെ ദേശ്യാ
ആ അത് പിള്ളേർക്കെല്ലാം അങ്ങനെ ന്നെ ഞാൻ പിന്നെ ഇവ്ട്ത്തെ മോക്ക് എനിക്കോന്ന് കഞ്ഞി കൊടുത്ത പിന്നെയും കുടിക്കും ചോറ് തിന്നാൻ മടിയാ പിന്നെ ഞാൻ കൊട്ക്കും കാര്യം ഇങ്ങനെ ഓളെ വെർദെത് വയറ് കെട്ത്തി ഒക്കെ ഒറക്കും ഹ്
ആ ഇന്റെ മക്കക്ക് കഞ്ഞും ഇഷ്ടല്ല
ആ ഇത് മോന് ഇഷ്ടല്ല കഞ്ഞി മോള് തുടിക്കും
മോള് ചിലപ്പോ എന്റെ മോൾചിലപ്പോൾ വിളിച്ചു. ചിലപ്പോ ഇന്നാള്‍ പനിച്ചടഞ്ഞിട്ട് ഒന്ന്.. ചില്ല ക തൊള്ള കൈച്ചിട്ടിര്ക്കും
കുടിച്ചാനുള്ള പണിയ. ഇതിനൊന്ന് പള്ളേലായി കിട്ടാന്.
ചോറൊക്കെ എങ്ങനെയ ഫുള്ള് സ്കൂളിൽ കൊടുത്തു വിടേണ്ട
എന്നെ സ്കൂളിൽനിന്ന് അവിടെന്ന് ന്നെ ഓല് എത്തിച്ചു തന്നു.
കഴിക്കും അല്ലേ ആഹ് അവിടന്ന് കഴിക്ക ഓ.
അടെന്നെ എല്ലാ സാധനവും ഉണ്ടാവല്ലോ.
ഹസ്ബൻഡ് എങ്ങനാ പുറത്താണോ അതോ നാട്ടിലുണ്ടോ
എന്റെ നാട്ടിലാ
ഉണ്ടോ എങ്ങനെ വീട്ടിൽ നിങ്ങള് മക്കളും ഹസ്ബൻറും മാത്രേ ഉള്ളോ?
ആഹ ഞങ്ങ തന്നെള്ളൂ ഇപ്പൊ കൂടിട്ടള്ളൂ.
ആണോപ്പ ആ ഞങ്ങൾഅങ്ങനെ തന്നെ ഇപ്പൊ ഒരു അഞ്ചു മാസം ആയള്ളൂ ഇങ്ങോട്ട് മാറിട്ട്.
ഞങ്ങൾഒരു മാസം ഒരു മാസം ആവുവാ നാലാം തീയക്ക്
ഉം ഞങ്ങൾ അഞ്ചാം തീയതി ആവുമ്പോം അഞ്ചു മാസാവും.
ഉം ഇന്ന് നാലാംതിയയാ കൂട്ടി
ഉം ഉം വീട് വെച്ചതാണോ അതോ വാങ്ങിയത്
ഇല്ലങ്ങ വെച്ചതാ. കുറേ ആയി തുടങ്ങിട്ട് ഇപ്പോ ഉം
അങ്ങനെയാ വലിയ എത്ര മുറി ഒക്കെ ഉണ്ട് വീട്
രണ്ട് റൂം ഹാള് അത്യാവശ്യം വലു പ്പണ്ട്
ഹാളും കിച്ചണുമോ?
ആ ഹാള് അത്യാവശ്യം വലിപ്പമുണ്ട്. കിച്ചൺ ഒരൊറ്റ കിച്ചണാ.
ആണോ.
അടുപ്പ ഉണ്ടാക്കിയില്ല. അടുപ്പന്നെ പുറത്ത് വർക്കേരിയാക്കി ഉണ്ടാക്കാച്ചു
ആഹ് ആഹ് ആഹ് ആഹ് ആ.
അ അടുപ്പുണ്ടാക്കിയില്ല എല്ലാരും പറ അടുപ്പുണ്ടാ ഉള്ളുണ്ടാക്കിയ ലു പ്പോൾ പോക കൂടി ഉള്ള കയ
ആഇപ്പൊ ആരും അങ്ങനെ അടുപ്പം ഉണ്ടാക്കാറില്ലേ
നാശാവും പറഞ്ഞിട്ട് ഞങ്ങള് ഉള്ളൊക്കെ ഇണ്ടാക്കിയില്ല ഇനി പുറത്തേക്ക് ഹസ്ബൻഡ് ആണ് ഷീറ്റ് ഇടണ ആളാ അതോണ്ട് പിന്നേ
ആഅങ്ങന ആക്കിയ മതിയല്ലോ പിന്നെ ഷീറ്റ് ട്ടാം ഇറക്കിയാ മതി ഉം
ഇന്ന് ഇതു പണികാരനഎടുക്കും അതോണ്ട് പിന്നെ
അതാണ്
ചായൊക്കെ ആക്കിിച്ചോ ഞാക്കെ ചായ ആക്കിച്ചു ഇഞ്ചിപ്പോ അട്ട് ഇറങ്ങി പോണം.
ഇല്ല ഞങ്ങ ൾ ഇവിടെ ഞാനും മക്കളും കുടിക്കാറില്ല ചായ. ഹസ്ബന്ഡ് നാട്ടിൽ വരുമ്പോ മാത്രേ ഞങ്ങങ്ങൾ ചായ അങ്ങനെ ഇടാറുള്ളൂ. അല്ല പാൽ എന്തെങ്കിലും കൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും മുട്ട വറത്തു കൊടുക്കും അല്ലെങ്കിൽ ഏഹ് എന്തെങ്കിലും ജ്യൂസ്‌ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയൊക്കെയ
ഉം ഞാൻ ഇന്റെ മക്കക്കണ ചായ നിർബന്ധ
ആണോ ഞാൻ ചായ കൊടുത്തിട്ടില്ല കുഞ്ഞും പരുവത്തിലേ ഞാൻ കൊടുത്തിട്ടില്ല അത് പക്ഷെ ആരെങ്കിലും കുടിക്കുന്നത ഒക്കെ കണ്ടാ അടെന്ന് വാങ്ങിച്ച്കുടിക്കും കൊതിയ ചായ കുടിക്ക പക്ഷെ ഞാൻ കൊടുക്കാറില്ല.
ഉം
ഉം ഹ
ഞൻ പിന്നെ അങ്ങക്ക് ഇവിടെ കിട്ടാനാ യുദ്ധാ ഇന്നവിടെ വെച്ചേക്കൂല ഉഹും..
അവിടെ എങ്ങനെയാ കൃഷിയൊക്കെ ഉണ്ടോ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ.......
ഞങ്ങള്ൾ കൃഷി നടല്ലേ പിന്നെപ്പ മുളകും തൈ അങ്ങനത്തൊക്കെ ചി...... ചെയുന്നല്ലാതെ.....
ചക്കയെ മാങ്ങയൊക്കെുണ്ടോ......
ഉം മാവിന്റെ ചെറിയ തൈ കുഴിച്ചിട്ട് മറ്റേ ഗ്രാഫ്.....
ആ ഡ്രാഫ്റ്റ് ചെയ ആ അല്ലാണ്ട് ചക്കയൊന്നും ഇല്ലല്ലേ......
ഇല്ല ചമ്മടെ സ്ഥലല്ലല്ല അങ്ങ് അക സ്ഥലല്ല...... അഞ്ച് സെന്റ് സ്ഥലല്ലോ അയിന്...... മിക്ക ഭാത്തോളം പേര തന്നെണ്ട്......
ആണ് ആണ്
ഞാൻ ഒത്തിരിച്ച നാല് സൈന കൊച്ചീച്ചേ ഉള്ളൂ....
ഇവിടെയും ഞാനെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് തയ്യെല്ലാം.....
ഞാൻ ഞൻ വിചാരിച്ച മറ്റേ ഓൺലൈനായി... കുട്ടി ഇങ്ങനെ ഉണ്ടായല്ലോ ഇഈ സ്റ്റേഡിയമിലും ഇതിലൊക്കെ കാണമ......
ആഹ് കാണും....
അപ്പൊ അങ്ങനെ എന്താ തയ് വാങ്ങിട്ട്. അ ചെടിച്ചാട്ടിയില എന്തെല ആക്കിയാട്ടെ മോളിലാണെങ്കിലും..... കുഴിച്ചിട്ട് എവിടെ ആണ കുർക്കന്മാര ശല്യം നാലോല ഉണ്ട്...
കുറുക്കന്മാരുണ്ടോ അവിടെ.....
ഫുള്ള തന്നെ....
ആണോ....
അത ഒരു കുന്നിന്റെ മോളായിട്ടേ....
ഓ ഓ...... അല്ലാതെ എന്തെങ്കിലും വല്ലാത്ത എന്തെങ്കിലും വന്യജീവികളൊക്കെ വരുവോ ഈ പുലി?....
അങ്ങത്തെല്ല ഇത്ണ്ട് പന്നികളുണ്ട്......
പന്നി ഉണ്ടോ ആആ....
എടുക്ക എടുക്ക ഇണ്ടായിണ്ട് ഇപ്പ അങ്ങ കൂടന്റെ വച്ച വന്നാ കണ്ടിയില്ല..... അതിന് മുന്നേക്കെ ഉണ്ടായി....
ആ അതൊക്കെയാണല്ലോ നശിപ്പിക്കുന്നത് എല്ലാ ചെടികളും കാര്യ......
ഉ അപ്പൊ വെച്ച അങ്ങനത്തെ വെച്ച വാങ്ങണേലും...... മോള് ചട്ടിയിലാക്കി കുഴിച്ചിടാണ് ചൻ ചെറിയ മര.......
ആഹ് കിട്ടും ഡ്ര ഡ്രമ്മിനകത്ത് കിട്ടും അത് വാങ്ങി വെച്ചാൽ മതി.....
ഫ്രൂട്ടിന്റെ തന്നെ ഉണ്ടല്ലോ......
ആഹ് കിട്ടും റംബൂട്ടാനും റംബൂട്ടാനൊക്കെ ഇഷ്ടണോ മക്കക്ക് ഇവിടെ ഭയങ്കര.....
എൻ്റെമ്മ ആ അത് കിട്ടിയാ പിന്നെ മുവൻ തിന്ന് കൊറ്റടിക്ക്....
ആഹ ഇതും അങ്ങനെ തന്നെ റംമ്പൂട്ടാനൊക്കെ ഇഷ്...... മാഘോസ്റ്റിൻ ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പൊ മാങ്കോസ്...... പിന്നെ അങ്ങനെ ഞാന ഒരിരുട്ടം വങ്ങിയേറ ഒരുരിട്ടം കഴിച്ചു പിന്നെ കഴിച്ചിട്ടില്ലേ പക്ഷേ എനിക്കിഷ്ടമാണ് മാൻങ്കോ......
ഉം അത് നോക്കിട്ടന്നല്ല......
വച്ചിട്ടുണ്ട് വീട്ടില്.......
ഞാൻ അങ്ങന തന്ന എന്റെ വീട്ട....... മറ്റേത് റംബുട്ടാൻ സപ്പോർയും..
ആണല്ലേ..,.....
ഹസ്ബൻഡിന വിട്ട് ഹസ്ബൻഡും ഉണ്ടോന്ന് ഞാൻ കുഴിച്ചിട്ട് അത്യാവശ്യം എലുപ്പമായി കായെ കണ്ടര തുടങ്ങിയ....
ഓ അപ്പൊ അവിടെന്ന് കൊണ്ടു തരാറുണ്ടോ......
ആണല്ല.....
അവിടെ വേറെ ഹസ്ബൻ്റിന് ബ്രദേേഴ്സ് ഒക്കെ ഉണ്ടോ.
ഹസ്ബൻ്റിന്നെ ആ അനുജന്മാർഉണ്ട് മൂന്നാള്.
ഓ അവിടെയാണോ? അപ്പൊ അവരെല്ലാരും.
ഉം പിന്നെ ഒരൊറ്റ പെങ്ങളുവാ
നിങ്ങളാണ് സപ്പറേറ്റ് ആയിട്ട് മാറിയതല്ലേ.
ഇല്ലാ വേറെ ഒരാളും കൂടി മാറിന്
ആണോ?
തിന്റെ ഹസ്ബൻ്റിന്റെ നേര് താഴെള്ളത്.
ഇനി രണ്ടാളുണ്ട് ഒരാള് സ്ഥലം നോക്ണ്ട്. പിന്നെ അഞ്ചന ണ്ട് ഒന്ന് ൻ്റെ തറവാടുവാ.
ശരിയെങ്കിൽ കേട്ടോ.
ആ ആ ആ ശരി